അ
കേൾക്കാമോ
ആ കേൾക്കുന്നുണ്ട്
ആ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്
സുഖായിട്ട് പോകുന്നു
ആ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞോ?
ഓ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു കൊറേയെക്ക ആ മക്കൾ കുടിച്ചു കുടുക്കാനുണ്ട് അവര് ഒഴിവ് ഉണ്ടാവുമ്പോ പിന്നെ എ ഇങ്ങനെ എണീക്കാന്
ആഹ് അതേല്ലെ ഉം ആ ഇവിടെ ഇങ്ങനെയ യാണ് രണ്ടു രണ്ടു മാസം ലീവല്ലെ അന്നേരം
ആ ആ അവർക്ക് അതെ അവർക്ക് അപ്പഴല്ലേ കൈ ദസ് ഇതൊള്ളു
സമയൊള്ളൂ ആ അതെ ആ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് ഇവിടെ ഉത്സവം ഒക്കെയ അമ്പലത്തിലെയ്
ആ ഉത്സവൊക്കേണല്ലേ അപ്പൊ നല്ല ആഹ്
നല്ലതായിരുന്നു എങ്കിലും നമ്മുടെ പഴയ കാലത്ത്ന്ന് ഒരുപാട് മാറ്റങ്ങളുണ്ട് നമ്മുടെ പഴയ കാലത്തിൽന്ന് വെച്ചാ ഉത്സവങ്ങളൊക്കെ മറ്റേ തോരണങ്ങള് കെട്ടിയും ഏ ന്താ ഉം ഉം ഓലകൾ കൊണ്ട് മറച്ചും പൂക്കളൊക്കെ കൊണ്ടും മറച്ചൊക്കെ ഒള്ള പന്തലുകളല്ലേ ഉം പിന്നെ ചെറിയ ഒ എന്ത വെള്ക്കിന്റെ വെട്ട വെളക്കിന്റെ വെട്ടവും ആ അങ്ങനത്തൊക്കെയൊള്ള പന്തങ്ങള് ക്കെ പിടി ച്ചല്ലേ നമ്മള് ഗ്രാമങ്ങളിലെ ത്സവങ്ങളൊക്കെ ക്കെ ഓർമ്മയില്ലേ അന്നേരം നമ്മടെ
ഓഹ് ഞങ്ങ ഞങ്ങള് കണ്ടിട്ടുണ്ട് ഞങ്ങളടെ ഒരമ്പലണ്ട് ആഹ് ന്റെ വീടിന്റടുത് ത്തിരി അമ്പലുണ്ട് ഞങ്ങള് ഞങ്ങളങ്ങനെ കാ അങ്ങനെ കാണാറുണ്ട്
ആണല്ലേ ആ ആ ഇപ്പോഴ ക്കെയാണെങ്കില് ആ ലാ അമ്പലത്തിലെ ഉത്സവങ്ങൾക്ക് ഭയങ്കര എൽ ഇ ഡി ബൾബുകളും ലൈറ്റുകളും
ഡിജിറ്റൽല ലൈറ്റുകളൊക്കെയല്ലേ?
ആഹ് പ്പൊങ്ങ് അതെ ഇപ്പൊ ഓരോ സംവിധാനങ്ങളും ഇതൊക്കെണ്ടല്ലോ
അതെ അതെ
ഇപ്പഴാണ് പ്പല് ഇതാണ് ര ആ രസാണ് കാണാന് അന്നത്തെ കാലത്ത് അതായിരുന്നു. വലിയ പിന്നെ ബ വലിയത് മ്മക്ക് ഇപ്പൊ കാണുമ്പോ ഇതാണ്.
അന്നൊക്കെ കുട്ടികൾക്ക് തന്നേ പോകാൻ പേടിയായിരുന്നു ഉത്സവങ്ങൾക്ക് ആഹ് അച്ഛന്റേം അമ്മയുടേം കൈ പിടിച്ച് തെയ്യോം ത് ആഹ് കഥകളിയൊക്കെ കാണുമ്പോം ഓട്ടം തുള്ളലൊക്കെ ഒണ്ടെങ്കിൽ പണ്ടൊക്കെ ഭയങ്കര പേടിയല്ലേ അവരുടെ രൂപങ്ങളും വേ ഷങ്ങളൊക്കെ കണ്ടിട്ട് ആഹ് ഇപ്പോള്ള കുട്ടികൾക്ക് അങ്ങനെയില്ല. അങ്ങനെയില്ല പക്ഷേ പണ്ടത്തെ പോലെയുള്ള ആഹ്
ലായി ഇപ്പ പോകുമ്പോ അമ്മമാര് നമ്മടെ കൊണ്ടു പോകും മറ്റേ നമ്മള് അ അമ്മമാരും അച്ഛന്മാരും പോവും നമ്മളെ കൊണ്ടാ ല്ലാ അന്ന് വാഹനങ്ങളും ആ വിചാ ക്കുന്ന വാഹനങ്ങൾ നമുക്ക് കി ട്ടൂല്ല പിന്നെ വീടിന്റെ വാഹനങ്ങളൊന്നും കുറവായിരിക്കും. അപ്പൊ നമുക്ക് പോവാൻ തെ നമ്മക്ക് പിന്നെ നമുക്ക് കൈയ്യി സാധിക്കിന്ന അന്നത്തെ കാലത്ത് ഇപ്പം കുട്ടികൾക്ക് ചെറുപ്പം തൊ ട്ടേ അമ്മമാര് കൊണ്ടു പോവാണല്ലോ അമ്പലത്തേക്ക് ജനിച്ച അന്ന് തന്നെ കൊണ്ടു പോകുവാണെന്ന്
അതെ ആ പണ്ടൊക്കേന്ന് പറഞ്ഞാ പെൺകുട്ടികൾക്ക് ഒരുപാട് സ്വാതന്ത്ര്യം ഒന്നും ഇല്ലല്ലോ പുറത്തിറങ്ങാൻ അന്നേരം അവര് ഒരുപാട് വെളിലോട്ടൊന്നും പെൺകു കുട്ടികളെ കൊണ്ടുപോവുവേല
ആ അതെ റിയില്ല ഇപ്പൊ അങ്ങനെ പ്രശ്നൊന്നു ഇല്ല എല്ലാം കൊണ്ടും ഈ, ആ എല്ലാം കൊണ്ടും ഈ കാലം എത്രോ ഇപ്പൊ എത്രയോ മെച്ചപ്പെട്ടു കൊണ്ടിരിക്കുകയാണല്ലോ, എല്ലാം കൊണ്ടും എല്ലാം കൊണ്ടും മെച്ചത്തിലാണല്ലോ
അതെ അതെ പണ്ടൊക്കെ ആനയും എഴുന്നള്ളത്തി, എഴുന്നള്ളത്തിനൊക്കെ ആന ഒണ്ടായിരുന്നല്ലോ. ഇപ്പൊ അങ്ങനെ
ആ, ഉത്സവത്തിന് ആനെക്കെ എണ്ടാവൂലേ, ഞങ്ങളെനാണ് ടെ വന്നിരുന്നു ആന അപ്പം ഞങ്ങൾ ഇങ്ങനെ, അത് ആ കിരീടം നെറ്റിപട്ടൊക്കെ കാണാൻ നല്ല ഭംഗിയായിരിക്കുവല്ലോ ഉത്സവത്തിന്റെ ആനകളെ, ആ അന്ന് അതൊക്കെ ഒരു അത്ഭുതായിരുന്നു നമ്മക് ഇപ്പൊ ഇപ്പൊ ഒരു ആനല്ലല്ലോ ഇപ്പൊ കുറെേ ന ആനകൾ ഇണ്ടാവും ഉത്സവത്തിന് വരി വരീക്കിങ്ങനെ നിക്കണത് നല്ല രസാണ് കാണാൻ
അതെ ഇപ്പൊ ആനകളെ കൊണ്ടുവരാൻ അങ്ങനെ നിയമവില്ല അല്ലെങ്കിൽ ഡോക്ടറിന്റെ സർട്ടിഫിക്കറ്റോ ഏതാ അവരുടെ ഡോക്ടറിന്റെ
ആ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ കേൾക്കുന്നില്ലേ ഹലോ